ലോ
ആ കട്ടായി പോയി നേരത്തെ
ആഹ് കട്ടായി
ഉം ഉം അത് ശരി എന്താ തര്ക്കൊഴിഞ്ഞോ രാവിൽത്തെ തരക്കൊഴിഞ്ഞോ
ആഹ് രാവിൻത്തെ തരക്കൊക്ക കഴിഞ്ഞ് ഉം ഇപ്പോ കൊർച് ഫ്രീ ആയത് പോ കോഴിയെ
ആ രാവിലെരു തെരക്ക്‌ ആരം പെരും തെര്ക്കാകാരം രാവിലെ ആഹ് മദ്രസ്സ വിട്ടാന്ന് ഇസ്ക്കൂ ഉം ഒക്കെരു തിരക്കാക്കാരം രാവിൽത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പുറമെ ഈ സ്കൂൾ കുള്ള ഉച്ചവക്ഷണത്തിനാക്കി കൊടുക്കല് അത് വേറെ
വേറെ
ഇതിറ്റ ഒരുങ്ങി പോക പോയി കിട്ടുമ്പോ അത്
റെഡി
ഇവടെ പത്ത് മണിക്കാ വണ്ടി വരുള്ളൂ ആ വ പത്ത് മണിവരെ ഒന്നിനും പറ്റൂല ഓല് പോയി കഴിഞ്ഞിട്ടള്ളു പിന്നെ എന്തിനെലും നിക്കാ പറ്റുള്ളൂ
ആ പത്ത് മണിക്ക് വണ്ടി വരുമ്പോ കൊർച്ച് സമാധാനത്തില ഒക്കെ ചെയ്യല്ലേ
ആ പക്ഷെ നേരത്തെ പോയ ഞമ്മക്ക് അത്രയും നേരത്തെ പണികൾ എടുത്ത് തുടങ്ങാ ഇത് പത്ത് മണിക്ക് പോയാല് പത്തുമണിക്ക് പോവുള്ളൂ അപ്പൊ പോണ വരെ പോലെ പിന്നാലെ നിക്കണം
ആഹ് അതൊക്കെ ശരിയാണ്
അതന്നെ കൊറച്ച് വലിയ ക്ലാസ്കത്തിയാ പിന്നെ എട്ടര എട്ടേ മുക്കാലൊക്കെ ആകുമ്പത്തിന് വണ്ടി വരും പക്ഷെ ഇപ്പൊ ചെറിയ ക്ലാസ് ആവോണ്ടേയ്
ആഹ് ചെറിയ ക്ലാസ് ആയതോണ്ട് ഉം ഉം ഉം ആഹ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് അവിടെ കുടിച്ചില്ലേ കടി ദോശ
ആയെ അത് ശെരി നമ്മക്ക് എള്പ്പ അതൊക്കേണ് സ്കൂള്ള്ള ദിവസം ദോശ ഇഡലി ചപ്പാത്തി അങ്ങൻത്തീമ്മക്കൊന്നും ആ ച്ചില് ഒരീസം ശനി ഞായറൊക്കെ പറ്റുള്ളൂ
ല്ല ദിവസങ്ങളൾ പറ്റ്
ലീവ്ള്ള ദിവസം പറ്റു മ് പത്തിരി ചപ്പാത്തി ഒക്കെ എളുപ്പതാ കുട്ടിയാക്കും എളുപ്പാണ് കഴിക്കാൻ എളുപ്പാണ് നമ്മക്ക്ണ്ടാക്കാൻ എളുപ്പ ഉം ഇനിയിപ്പ എന്താ പണിയ പഠിക്കണം മോരാ രണ് ണ്ടാള് എന്താ വലുതാ ചെറിയ ആള് അങ്ങനവാ ടീക്ക് പോവാണ് നാല് വയസായിട്ടൊള്ളൂ
ഉം
ഉം ഓനും വണ്ടിക്കെന്നെ പോവാ ഓന്റെ വണ്ടി ലാസ് പത്ത് പത്ത് പത്തിനേ വരുള്ളൂ അപ്പൊ മറ്റ് റ്റ് മൂത്താള് ആറാം ക്ലാസ്സിൽ പഠിക്ക്‌ണ് മറ്റോന് ഒന്നാം ക്ലാസ് പഠിക്ക്‌ണ് അല്ല രണ്ടാം ക്ലാസ് പഠിക്ക്‌ണു അങ്ങനെ
ഞ നേരം വെയ്കിവെരാല്ലേ
ആ ഒരു പത്ത് ഓന്റെ പിന്നാലെ നമുക്ക് ഇങ്ങനെ നിക്കണല്ലോ പോണ വരെ
മ് മ് ഇതെ ആ അടുത്താണ് സ്കൂളൊക്കെ?
ആ സ്കൂ അടുത്തന്നെയാണ് പക്ഷെ എന്നാ നടക്കാന് കൊറച്ചധിക ആണേനു
ആ നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കുല്ലേ? അപ്പൊ വണ്ടീന്റെ ആവശ്യണ്ടാവും. മ്
കുർച്ച ക് പിന്നെ മഴക്കാലം കഴിഞ്ഞാ പിന്നെ വല്യ വിഷയല്ല. അപ്പൊ പിന്നെ അങ്ങനെ നടന്നു പോവാലോ. ഇതിപ്പോ ചെപ്പോ സ്കൂൾക്ക് പോണ്ട നേരത്തെക്കാരം മഴ
ആ അങ്ങനെയൊക്കെ ഇണ്ടാവും അതുവരെ പയ്യാതാണ്ട്
ആ പയ്യാത നിക്കൂ കുട്ടിയാള് ഇറങ്ങണ്ട നേരത്തെ ഒരു മഴേക്കാരം
ഏ ന്താ
അപ്പൊ പിന്നെ വണ്ടീനെ ഏൽപ്പിച്ചു. ഇനിപ്പൊ മഴക്കാലം കഴിഞ്ഞിട്ട് വേണങ്കി നിർത്തി വെച്ച് നടക്കാലോന്നരുതി മ്
പിന്നെ? ഇനിയിപ്പന്ന് രാവിലത്തെ കഴിഞ് ഉച്ചക്കത്തെ നോക്കാനായില്ലേലെ?
ആ അഴിച്ചാ പ്പ ക്ക്‌ നോക്കണം രാവിലെ ഒരു ചക പൊക അതൊക്കെ കഴിഞ്ഞ്നി ഉച്ചകത്തെ പണി നോക്കണം.
മ് ഇ ഉച്ചകക്ക് കൂട്ടാനൊക്കെ കിട്ട നേരത്തെ ഇറച്ചി മീനൊക്കെ ണങ്കി നേരത്തെ ഒരുങ്ങും അല്ലെങ്കിന്നെ അത് കിട്ടട്ടെ ന്നെരുതിക്കണ്ടേ
ഇപ്പ കയ്യാണ്ടെങ്കില് പണിയൊക്കെ നേരെത്തെങ്ങട് കഴിയു ഓ കിട്ടാൻ വൈകുമ്പളാണ് വൈകണ
ദിവസാ വു ണ്ട് തലേ ദിവസം തന്നെ മീനോ എന്തെങ്കിലൊക്കെ കൊടുന്നേക്കും എന്ന പിന്നെ വേഗം നേരത്തെ ഒരുക്കാലോ അല്ലെങ്കി ചെറിയള് മൂന്നര ആവുമ്പോത്തിന് എത്തും.
അപ്പം മ് മൂന്നരക്ക് മൂന്നേ മുക്കാലാവകുമ്പോത്തിന് അസർവാങ്കൊടുക്കുമ്പത്തിന് ഇവിടെ എത്തും. പിന്നെ നമ്മളെ വെച്ചുണ്ടാക്കലു ഉച്ചക്കത്തെ വെച്ചുണ്ടാക്കലും കഴിഞ്ഞ് കുളീ ന്നന കഴിഞ്ഞ് നിസ്കാരം കഴിയ്പ ത്തിന് ഓനെത്തും അപ്പൊ പിന്നെ നമ്മക്ക് റസ്റ്റ്ല്ലല്ലോ അപ്പൊ അത് കരുതിയിട്ട് ഒക്കെ തലേ ദിവസം തന്നെ പച്ചക്കറി കരിഞ് വെക്കും ഫ്രിഡ്ജില് അതുപോലെ തൊക്കെ ഇണ്ടെങ്കി ഒക്കെ റെഡിയാക്കി വെക്കും പിന്നെ എാ പോലെ പോയി കഴിഞ്ഞാ വേണ്ട വച്ചലതിയല്ലോ ന്നരുതും അല്ലാതെ നമ്മക്ക് തീരെ സമയം കിട്ടൂലൊന്ന് കടക്കാനോ ഇ
ലെ ആ ഇയ് ഇടത്തെ പണിയൊക്കെ കഴിയുമ്പഴത്തേ അവ എത്തിയാ പിന്നെ ഒന്നിനും പറ്റൂല്ല പിന്നെ അവര്ന്നാല് അവര്ക്ക് ഭക്ഷണം കൊടുക് ക്കല് അതക്കാ മറ്റ അതൊക്കെ അതൊക്കെ ആവുമ്പത്തിന് വേറെങ്ങോട്ട് പോയിക്കോളൂ ഉം ഏ എത്ര ഡാസ്ക്കായി? ഈ കോള് കൂട്ടി ഒരുപാട് കോള ഒരുപാടായത് കൂട്ടിട്ട്
ഇല്ലേ ഇല്ല അഞ്ചാമത്തെ ആറാമത്തെ ആയിട്ടുള്ളൂ.
ഇപ്പ അങ്ങനെയൊക്കെ തന്നെയാണ് ഒരാൾക്ക് അഞ്ച് കോള് ചെയ്യാ ഇപ്പൊ ഫ്രീയല്ലേ ഫ്രീയല്ലേ ഇപ്പൊ?
ആ അപ്പൊ ഫ്രീ ആണ്.
ഇത് ക കട്ട ആാവും സ്വയം കട്ടാവും പത്ത് മിനിറ്റയാലും അപ്പൊ വീണ്ടും വിളിക്കട്ടെ ഒരാൾക്കാര കോളൊക്കെ ചെയ്യാം അപ്പള് ഒരു തെക്ക് അവിടെ വരെ നമ്മൾക്ക്ന്നെ വിളിക്കാ
ആഹ അത്ന്നെയാണ് ഉം ഒരു ദിവസം നന്ന അങ്ങനെ വിളിച്ചാലേ നമക്ക് ക്ക് ക് പത്ത് മിനിറ്റ് ഇട്ട് വിളിക്കാ ഒക്കെ ചെയ്യാ
അതന്നെ ഇത് ടൈമില്ലല്ലോ ഇഞ്ഞ്
ഉം
അപ്പം നമ്മള് ഒരഞ്ച് കോളായ പിന്നെ വേറെ ഒരാളൊക്ക്യാതി ഉച്ചക്കക്കെ നോക്കണം ഒന്നും കിട്ടിയില്ല കിട്ടിയാലേ അറിയുള്ളൂ എന്താ കാരണം അപ്പ അതിനൻസരിച്ച് പണി നോക്കാം
ആഹ് അതാണേ. അപ്പൊ നമ്മക്ക് ങ്ങനെ സമയം പോയി കിട്ടാണ് ഈ ഉച്ചക്കൊക്കെ നമുക്ക് ഇല്ലാത്തോട്ടെ ഇപ്പൊ എല്ലാ ദിവസവും കിട്ടൂല്ലേ നമക്ക് നേർത്തെ ഒരുക്കിയേക്കാൻ കിട്ടൂല്ലേ
കിട്ടൂല
ഇവടെ ഇന്നല മീൻ കൊടന്നേച്ചത്ണ്ട്
ഏഹ്
കറി വെക്കണം പൊരിക്കും മാണം അയ്ക്ക്ള്ള ഉള്ളിയൊക്കെ തൊലിച്ചു കൊണ്ടിരിക്ക പ്പം വിളിക്ക്ണ്ന്റെ എടീല് പണി നടക്ക്ണ് ണ്ട്.
ആഹ് പണിം നടക്കാ വിളിക്കും ചെയ്യാ. രണ്ടും ചെ ചെറുതായിട്ടൊക്കെള്ള പണി ചെയ്യ. ഏഹ്
അല്ലെങ്കി ദ് ഫോണ് വിളിച്ച അങ്ങനെ അയിലിരിക്കും പിന്നെ ഫോണ് വിളി കഴിഞ്ഞാ വാട്സപ്പോ എന്തെങ്കിലും ഒന്ന് എടുത്താ വീണ്ടു അത് മ്മെ ഇരിക്കും
ഉഹും ഉം അതെന്നേണ്. പെട്ടെന്നങ്ങട്ട് കയ്യും. ഫോണ് അത് രണ്ടും കൂടാ ചെയ്യണ്ടെ അപ്പം കൊർച്ച ടൈമ് പിടിക്കും
ക്ക് ചെൽപ്പാരേലും വിളിച്ചിട്ടൊന്ന് ഫോൺ ഇട്ത്താകാരം പിന്നെ അയ്മണ്ട് ഇരിക്കും അപ്പത്തിന് പയിനൊന്നും പന്ത്രണ്ടും ആയിട്ടുണ്ടാവും ചെൽപ്പോ ആ തോണ്ടല് കയ്യുമ്പത്തിന്
അതന്നേണ്. അങ്ങനെ അങ്ങട്ട് നേരം പോയിരുന്നു
ഉം സമയണ്ട് താവും പിന്നെ പിന്നെ എന്തൊക്കെ? മഴ ഇണ്ട ന്ന് പാടെ?
ആഹ് ഇന്നൊക്കെ മഴ ദിവ്സാണ്
ആഹ് ന്ന് ഇവിടെല്ല ന്നാ. ഇന്നൊരു വിളിച്ചണ്ട് വെയില്ണ്ട്
ആഹ് ഇന്ന് രാവിലേ മഴാണ് ഞാൻ ചോയ്ക്കാ മയായിട്ടൊര് ലീവും കി ട്ടലില്ലാ. പൊർത്തക്കെറങ്ങാൻ മടിയാണ് മഴ നിന്ന് പെയ്യുമ്പോ പ്പൊ ഒരു ഇങ്ങനെ സമാധാനത്തില് ഇക്ക്ണ്ട് ആഹ്
ഉം ഇപ്പം ഇന്ന് വെയില്ണ്ട് ഇതുവരെ ഒരു മൂടിങ്ങോണ്ടേര്ന്നുർ ഇട്ട് കർപ്പ് ഇറ്ട്ടേന്നു ഇപ്പൊരു വെളിച്ചം വന്ന് വെയിലർക്ണ്
ഒര് വല്ലാതെ വെളിച്ചല്ലാതെ കെട്ക്കാണ് മഴ പെയ്യുണൂല്ല്യ. ഇതുവരെ പെയ്തോണ്ടിരിക്കേ ര്ന്നു
ആഹ് അത്ശരി. ആഹ് ന്ന് ഇന്ന് ഇവടെ വെയിലാ തോന്നുന്നു പറയാൻ പ റ്റൂല. ചെലപ്പോ ഒറ്റ സെക്കൻഡില് മാറും
തന്നെ നമ്മള് വെയിലണ്ടാ വിചാരിക്കും അള്ളാഹ് ഇങ്ങനെ കിട്ടിയാ മതി അപ്പം പെ ട്ടന്നച്ചു കറച്ചു നല്ല വമ്പം മഴ പെയ്യും ആഹ് അതന്നെ. അ പ്പ പെയ്യും. ആഹ് നമ്മൾ ഇബട നോ ക്കിന്നത് പോലല്ലയ്‌ക്കാരം.
അപ്പണ് ചെയ്യും
ഉം
ഞാനു തുണ്യാളൊന്നു ഇടാൻ നിക്കലില്ല അപ്പൊ എന്താണോ ഇത് ഇട്ത്തക്കാ വെരാ ഇട്ത്തക്കാ വെരാ അപ്പൊ പിന്നെ അടുക്കളപ്പണി അവ്ടെ കടക്കും. അപ്പപിന്നെ അയിന് പോവലില്ല.
ഇത് ഇടല് ട് ക്കലും തെന്നാവും. ചെലേപ്പോ മീൻ നന്നാക്കുമ്പളേയ്കു അയ്ക്കുമഴ പെയ് യ്യലപ്പൊ പണി പാള്യതെന്നെ കയ്യെല്ലാ കൈകുമ്പത്തിന്
അതാണെ. കാറ്റട്ടിയ പിന്നെ ഇവടെ കൊറെ ഒണങ്ങി കിട്ടും ഇബടെ ബാക്കിലൊക്കെ റബ്ബർ ആവോണ്ടെ. ഉഹ് കാറ്റടിച്ചാല് പിന്നെ വെയില് വാണന്നൊന്നില്ല. കാറ്റ് തട്ടിയാ തന്നെ ഒണങ്ങി കിട്ടു ഷീറ്റ് ഇത്തിരി ഉയർത്തി ഇടോണ്ട് അപ്പൊ വല്ല്യ കൊഴപ്പല്ല. അപോ വേകൊണങ്ങി കിട്ടും. പക്ഷെ ചെറിയ ആളതൊന്നും ഒണങ്ങൂല ചെറുത് ഇത്തിരി ചെറിയ കുട്ടികളതെ
തക്കാവുമ്പോ ഒണങ്ങാ മണി ചെറിയ കുട്ടികൾത് ക്കാവുമ്പോ ഒണങ്ങാൻ പണ്യാന്. കട്ടിയുള്ള ഡ്രസ്സ് ആയിരിക്കു ല്ലേ യൂണിഫോമൊക്കെ? ഉം ഉം.
മറ്റേ ഇതെയ് ചെറിയ കുട്ടികൾ തീ അങ്കനവാടിക്കോണാളുതാണ് തീരെ ഒണങ്ങാത്തത്.
ആഹ് അവരത് എൽ കെ ജി യു കെ ജി ഒക്കെ ആവുമ്പോ കൊറ്ച്ച് എ ഡ്രസ്സും കട്ടിണ്ടാവു അപ്പൊ ഒണങ്ങാൻ പണിയന്നയ്‌ക്കാരം. വല്ല്യ ക്ലാസാവുബോ ഫേൻ്റൊക്കെ ആവുമ്പോ പെട്ടന്ന്ങ്ങട്ട് ഒണങ്ങി കിട്ടു- അതന്നെ.
ഇബടെ കാക്കാടെ പെൻ്റൊണങ്ങി കിട്ടൂല്ല ജീൻസ് പാൻ്റ്.
എആഹ് അത് ഭയങ്കര പാടാണ് ഒണങ്ങാന് ജീൻസ്
ആഹ് എവിടൊണെങ്ങ്യാലും അരവാഗൊണങ്ങൂല
ആഹ് അവിടെക്കെ കട്ടിള്ള ഭാഗങ്ങള ഒണങ്ങി കിട്ട്
അവിടെ നിക്കു ആ കാണം വേനൽക്കെത്രമ്മൾ ചൂട് സയിച്ചാലും കൊഴപ്പല്ല ക്ഷെ മഴക്കാലം വേ വെർക്കും.
അതന്നെ ഈ ഒണങ്ങിയ ആഹ് ഒണങ്ങിയ ഡ്രസ്സൂ ഇമക്ക് നഞ്ഞതുപോലെ ഇരിക്കൂ ല്ലേ?
ആഹ് അതാണേ ഇഞ്ഞ്പ്പോ എന്താ മീൻ വരോ അടുത്ത്ക്കൂടെ വരോ?
ആഹ് മീന കിട്ടു ഞ്ഞ് മീനാണോ പച്ചക്കറി ആണോന്നറിയില്ല കൊട്ന്നാറിയള്ളൊ
ആഹ് അതെ.
ഉം
മീൻങ്ങനെ വരുമ്പോ വാങ്ങലാ വവണ്ടിക്കാരടുത്ത്?
അങ്ങനെ വാങ്ങാപോ അല്ലെങ്കി ടൗണില്
ആഹ് ഞങ്ങക്കുതന്നെ ടൗണക്കൊന്നു ഒരു അരമണിക്കൂറോളെ ണ്ട് അപ്പോ പിന്നെ വരുമ്പോ ഇങ്ങനെ വാങ്ങലന്നെ ഡെയ്‌ലി വരോലോ അപ്പോ ഞമക്ക് പറ്റ്ണാങ്കി നല്ലതാണെങ്കി അങ്ങനെ വാങ്ങു
ആഹ് ആഹ്.
ഉം ഇത് വാങ്ങീല്ലെങ്കിൽ കൂട്ടാനും ഉണ്ടാവുലേ ഉം. ഇതൊന്നും ഉളള്ക്ക് ഉള്ളേരിയയാണ് ടൗണ്ക്ക് നമ്മളങ്ങട്ട് പോണം.
ആ വ് ടൗണൊക്കെ കൊറച്ച് ദൂരായി
ആഹ് ഒന്നങ്ങട്ട് ഒരു പത്തിരുപത് അര മണിക്കൂർ ഒരുമിറ്റമ്മൾക്കങ്ങനെ പോണം അപ്പൊ പിന്നെ ഡെയ്ലി വേരും. വണ്ടിടുത്ത് പോണേ
ഉം.
അപ്പൊ വേര് വരുമ്പോ വാങ്ങല-
ഏഹ് ആഹ്. അങ്ങനാവുമ്പോ പിന്നമ്മള് പൊറത്തൊക്ക പോവ്മ്പോ ഇങ്ങനെ വാങ്ങി. ച്ചാലും മതി ഫ്രിഡ്ജിലൊക്കെ വെ ഉം അത് അതെന്നെ കൊഴപ്പണ്ടാവൂല്ല
അല്ലെങ്കിന്നെ പച്ചക്കറി തന്നെ പച്ചക്കറി വെച്ചന്ന് ചോറ് അവിടെണ്ടാവും ബാക്കി.
കുട്ടികൾക്ക് കൊറച്ച് ഇഷ്ടപ്പെടാൻ പാടാണ് കു
ഉം ഓൽക്കി പറഞ്ഞ പോലെ ഉർളൻക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് പൊരി ച്ചത് അങ്ങനെ എന്തേലൊക്കെ കിട്ടിയാല് ഒൽക്ക് കൊഴപ്പല്ല.
ഏഹ് ആഹ്. എങ്ങനെ ഭക്ഷണത്തിനൊക്കെ വശി പിടിക്കോ ഇന്നതെന്നെ വേണന്ന്?
ഈ ഓ അതെന്നെ ഓൽക്ക് ഇഷ് ഇഷ്ടപ്പെട്ട കൂട്ടാനും ഇതൊക്കെ ആണെങ്കി ഒന്നും ഒരു വിഷയല്ല കഴിക്കും പ്രത്യേകിച്ച് ബിരിയാണി നെയ് ച്ചോറും മന്തിയൊക്കെ ആണെങ്കി ഒന്നും പറയണ്ട കഴിക്കും. ഓലുപിന്നെ ചോയ്ക്കുമാറാനുംകൂടി നിക്കൂല ഓലന്നെ വെളമ്പലും കഴിക്കലും ചെയ്യും അല്ലെങ്കി ഇത് തിന്നേ തിന്നേന്നുപറഞ്ഞ് പിന്നാലെ നടക്കണം അത് വല്യമക്കക്കൊന്നും വല്യ വിഷയം ഇണ്ടാവൂല്ല ചെറിയ കുട്ടികൾക്കാണ് ഒന്നും കൂടി ആ വല്യോര് പിന്നേം കൊറേക്കെ അഡ്ജസ്റ്റുചെയ്തിട്ട് നമ്മള് എന്തെലൊക്കെ കഴിക്കും പച്ചക്കറിയൊക്കെ എന്തെലൊക്കെ തിന്നും ചെറിയോൽക്കൊന്നും അത് അറിയെന്നെയില്ല
ഉം ഉം
ആ പിന്നെ ഉം എന്ന്ട്ട് ഇപ്പ എന്താ ഒരു പണികളൊന്നും തൊടങ്ങീട്ടില്ലേ
ആ തോരോന്ന് തൊടങ്ങിയോണ്ടിരിക്കണ് യാ അലക്കണം മഴയൊണ്ടാ ഇതായിട്ടൊര് മടിയായിട്ട് നിക്കാണ് മഴ ആയതോണ്ട് ഒണങ്ങികിട്ടാനും പാടാണ് തോന്നൂല്ലാ വടി പോലാണെ ക്കാരോ ഉം
ക്കന്നെ ഒരു ഉഷാറ്കിട്ടൂല
അതെന്നാ തണുത്തട്ട് ഒന്നിനൊരു ഉഷാറില്ലാ പോരണ്ടവും ഉം
ഇനിയിപ്പോ നാലുമണിക്കെകഴിയൂലേ അന് മക്കള് വരാന്
എങ്ങനെ
മക്കള് വരാന് എപ്പളാ വരുകാ ചോയ്ക്കാ
അഞ്ചു മണിയൊക്കെ ആകും അല്ലെങ്കിൽ അഞ്ചരൊക്കെ ആകും ഏ അവിടെ ദൂരാണ് അവാർ എത്താൻ കൊറച്ചുവൈകും
നാ ഒരു നാലേകാല് നാല് ഇരുപത് ആകുമ്പോത്തിനൊക്കെ വരും മഴപെയ്താ പിന്നെ ഒന്നുസാവ ധാനം വരുമ്പോ നാലരയ്ക്ക് വരും
ആ ആ മഴയാകുമ്പോ പിന്നെ കുട്ട്യോള് എത്താനും വൈകും
പിന്നെ നേരത്തെവരും
ഉം
പിന്നെ
നേരത്തെ ഇരിക്കുമ്പോളൊക്കെല്ലോ ഓഫീസ് ഇപ്പൊ ഓള് പോയി ഇല്ല ഇല്ല അല്ലെങ്കി ഫോണിൽ ആളെയ്ക്കാരം എ ഏ ആ പണിയൊക്കെ ആയതോണ്ട് അതൊക്കെയിങ്ങനെ